ഹലോ
എവടെ
ഉം ഞമ്മള് ഇവടൊക്കെ തന്നെ ഇണ്ട് മച്ചാ എന്താപ്പോ എന്താ പാട് എന്താ സുഖല്ലേ
പിന്നെ എന്താ ഞാൻ ഇന്ന് ലയ്റ്റ് ആയി നീച്ച്ക്കാണ് ഇന്നല്ത്ത കളി കഴിഞ്ഞിട്ടയ് ഇംഗ്ലണ്ടി കൂടെയും കളി കഴിഞ്ഞപ്പ ആകെ ഇങ്ങട്ട്
ആഹ് ഞാനും അങ്ങൻതന്നെ നാല ണിക്ക കെടന്ന് ഒറങ്ങീത്
ആഹ്
ഉം എട്ടര എട്ടേമുക്കാല്നാ നീച്ച് എട്ടേമുക്കാല്നാ നീച്ച് മക്ക് വർക്ക്ണ്ടയ് സ്കൂള് വർക്ക്ണ്ട്
ഓ അങ്ങനെണോ
ആഹ് ആ
എനിക്കാണെങ്കി ഞാന് മറ്റേ നമ്മളെ പോർച്ചുഗല് കളി ഇണ്ടായില്ലേ അതും ഇര്ന്ന് കണ്ടു അത് കയ്ഞ്ഞ്ട്ട് റെസ്റ്റ് ഇല്ലാത പിന്നിം ടി വി ടെ എട്ത്തി ഇര്ന്ന് പിന്നിം നമ്മുടെ ഇംഗ്ലണ്ടിനെ കളികണ്ടു കളിയണ്ട് കഴിഞ്ഞപ്പോ ആകെ ഷീണാണ് മിനിഞ്ഞാന്നത്തിം കളിംകണ്ടു അർജന്റിനടെ രാവില്ത്തെ കളി ഇന്നല്ത്തെ മിഞ്ഞാന്ന് രാത്രിക്കത്തെ കളി ഫ്രാൻസിന്റെ കളി ഇണ്ടായ്ന്നില്ലേ
ഉം അഒക്കെ ഞാനും കണ്ടിക്ണ്.
ക്കല്ലെയ് ആകെ ക്ഷീണിച്ച്ക്കാണേ ഫുട്ബോൾ പറഞ്ഞാൽ വിട്ടളയാൻ പറ്റൊ ആകെ ക്കെ നാല് കൊല്ലത്തി കൂടുമ്പല്ലൊരു വേൾഡ് കപ്പാണ് അതൊക്കെ കളഞ്ഞഴിഞ്ഞാ ആകെ സുയിപ്പാണ്.
ഒറക്ക്‌പ്പോ കൊറച്ച് പോയാലും പിന്നെ അത് കിട്ടും വേൾഡ് കപ്പ് ഈ ഒന്നൊന്നര മാസേ ഇണ്ടാവൊള്ളു. അത് മിസ്സായി കഴിഞ്ഞാല് ഇപ്പോ പോയതന്നെ. ഞാന് ബ്രസീലാണ്.
ഹോ സെയിം അവസ്ഥ ഞാനും അതന്നെ അതെ അതെ.
പക്ഷെ ഭയങ്കര ഒരു സങ്കടാണ് ഇപ്രാവശ്യം എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് നല്ല പ്ലെയേയ്സ്ണ്ടായിട്ട് പോലും കളി അൻമ്പ പ്പൊ ഇൻക്കെന്തോ സാധാ ചെറിയ ടീമുകള് കളിക്കുന്നമാരി തോന്നി.
അല്ല ഇൻക്ക് കളി മെച്ചപ്പെട്ട മാരിയാ തോന്നിയത് എഹ് ഞമ്മളെ ആഹ് കാഴചപ്പാട് വ്യത്യാസം ആയതോണ്ടെയ്ക്കാരം അഹ് ഈ നമ്മളെ ഈ ആൻസിലോട്ട് ആൻസിലോട്ട് വെര്ണീന്റെ മുമ്പെ ത്തെ കൊർച്ച് കളികള്ണ്ട് അത് കണ്ടിട്ട് ആംസിലോ ട്ടിക്ക് വന്നതിന് ശേഷള്ള കളികള് കാണുമ്പോ നല്ല ഡിഫറൻസ് പ്പ് യീ രണ്ട് കളിലും പിന്നെ വേറൊരു ഇത് ത്ന്ന്ള്ളത് ആൻസലോട്ടിയാണ് കോച്ച്. ആമ്സിലോട്ടി അർഞ്ഞാല് ഈ ടൈറ്റിൽ വിന്നിംഗ് കോച്ചാണ് കപ്പ് എട്ക്ക്ന്ന കോച്ച്. രു അപ്പൊ
സത്യം.
ആൻസിലോട്ടിക്ക് കളി ജയിക്കാന് എങ്ങനെ കളി ജയിക്കാന്ന് ഹാൻസിലോട്ടിക്ക് അറിയാം ഉം
ആഹ്
ഇപ്പഈ വേൾഡ് അൻസിലോട്ടി എന്താ പറീണത് ഈ വേൾഡ് കപ്പ് ഇട്ക്ക്‌ണതൊന്നും പെർഫെക്റ്റ് ടീമാെളൊന്നല്ല ഉം
അല്ല
ആഹ് ക്ക ശരിയായ ടൈമില് ശരിയായ രീതിയില് ഇതില് കളിക്കണ ആരാണോ അവരാണ് കപ്പ് ഇട്ക്ക്ണത് അയ്നുള്ള തന്ത്രം ആൻസിലോട്ടിക്ക് ഇണ്ട്ന്നാണ് ഞാൻ മനസിലാക്കുന്നത് ഓഹ് കഴി ഞ്ഞ കളി സമനിലായതിനാലും വല്യെ സങ്കടപ്പെടണ്ട ആവശ്യന്നുഇല്ല്യ മൊറോക്കാനെറ്റാണോ ആഹ് മൊറോ ക്കൊ ഏഴാറാങ്കു ആണ് പിന്നെ ലാസ്റ്റ് ഇരുപത്തൊമ്പത് കളി അൺബിറ്റണയിട്ട് വന്ന ടീമാണ് ഉം അവർക്കെതിരെ ഞമ്മള് കൊഴപ്പില്ലാതെ കളിച്ചിട്ട്ണ്ട് ഞമ്മക്ക് പോസിറ്റീവാള്ണ്ട്
ഒരിക്കും നമ്മളോല് ചെർതായി കാണാൻ ഒരിക്കലും പറ്റൂല ഇപ്പ താ അ ർജൻന്റീനന്റെ കളി കെഴ്ഞ്ഞു ആത് മറ്റേ അൽജീരിയ എത്രാം സ്ഥാനത്താ നിക്ക്ണഹ് ഇരുവത്തി എട്ടാം സ്ഥാനത്തോ ഇര് വത്തി ഒമ്പതാം സ്ഥാനത്തോ
ആഹ് അത് പോട്ടെ ഇപ്പ ഇന്നൽത്തെ പോർച്ചുഗൽന്റെ കളി നോക്ക് നാല്പ്പത് വർഷത്തില് നാ ൽപ്പത് വർഷത്തിന് ശേഷം വേൾഡ് കപ്പ് കളിക്ക്ന്ന ടീമാണ് ഈ കോങ്കോന്ന് പർഞ്ഞ ടീമ് അതും നാ പ്പത്തി എ എത്രോ റാങ്കില് നിക്കുന്ന ടീമ് ആ ടീമിനേറ്റ് ഒരു താളം കണ്ടെത്താന് തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് മിനിറ്റിലും പോർച്ചുഗൽന് പറ്റീട്ടില്ല്യ റൊണാൾഡക്ക് മര്യാദ്ക്കൊരു പാസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഉം
പോർച്ചുഗല്ആ പകുതിക്ക് ശേഷം പേടിച്ച് വേറക്കെന്നു ഫസ്റ്റ് ഹാഫൊക്കെ ഒക്കെ ഞാൻ കണ്ടാര്ന്നു ഏഹ് പോർച്ചുഗല് നല്ല കളി കൾച്ചു പക്ഷെ മൈനസ് കൊണ്ട് അഞ്ച് കളിയായിര്ന്നു പക്ഷെ സെക്കൻഡ് ഹാ ഫ് കഴിഞ്ഞപ്പോ കോങ്കോന്റെട്ത്ത് കളി വെര്ലൊട്ങ്ങി അവര് കളി റ്റ്താക്കി തൊടങ്ങി അവര് എത്ര കൗണ്ട്ര് എന്നോ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രാ പോർച്ചുഗല് രക്ഷപ്പെട്ട്ക്ക്ണ് ഇന്നലൊക്കെ സത്യം പർഞ്ഞാ കൊറെ ചാൻസ് കിട്ടിക്ക്ണു ഇന്നൽത്തെ ഷോട്ടോൺ ടാർജറ്റും നീ ശ്രദ്ധിച്ചായ്ര്ന്നോ അവർക്ക് അധികം തോന്നും ആ അവർക്കാണ് അധികം
അവരുടെ ടീമിന്റെ സ്പെഷ്യലിറ്റി എന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഡിഫൻസണ് പക്ഷെ അവര് കൗണ്ടർ ചെയ്യുമ്പോ നല്ല കൗണ്ടറാണ് എങ്ങനെ കൗണ്ടർ ചെയ്യണം എങ്ങനെ ഓപ്പോസിറ്റ് ബോക്സിൽ എത്തണം അവക്ക് അറിയാം പക്ഷെ ഈ പോർച്ചുഗലിൽ ഇവരെ കുറിച്ച് കാണ്ടർ ചെയ്യുമ്പോൾ ഓര്ക്ക് ഒരു ഐഡിയ ഇല്ലേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് എവിടെക്ക് പാസ്സ് ഇടണം എങ്ങനെ പോണം തീ റൊണാൾഡോക്കൊക്കെ മാച്ചിൽ മൊത്തം ഇരുപത്തഞ്ച് ടച്ചാ ഉള്ളത് ഈ തൊണ്ണൂറ്റി നാല് മിനിറ്റ് കളിച്ചിട്ട് ഇരുപത്തഞ്ച് ടച്ച്
സത്യം പർഞ്ഞാ എന്ത് പിന്നെ എന്തിനാ റൊണ്ടാൾഡോനെ എറക്കിയേന്ന് തന്നെ ആലോയ്ച്ചു നോക്ക് കാരണം പിന്നെ ഇവമ്മാര് പാസ് കൊടുക്കണ്ട എനിക്ക് ഒരു നെഗറ്റീവ് തോന്നി എനിക്ക് കാരണം ആ ഭാഗത്ത് കാരണം അവര് സെൻററ് കളിക്കൂള്ളു രണ്ട് സെഡ്ല് രണ്ട് വിങ്ങിലും പാടെ കൂടിയിട്ട് അവര് കളിക്കും ഇവര് സെൻറർ അധികം കയറനെ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും അറിയ കണ്ടപ്പോ
അതെ പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ കരുത്ത്ന്ന് പറഞ്ഞാല് മിഡ് ആണ് സെൻറർ ആണ് പക്ഷെ അവര് അതും ഓൽക്കത് ഓർമ്മില്ല തോന്നുന്നു ബ്രൂണ ഒക്കെ ഇന്നലെ എന്തോന്റെ ഫോമിന്റെ ഒരു നിഴല് പോലും ഇല്ലേനി ഇന്നലെ
അത് ഞാൻ ശ്രദ്ധിച്ചാര്ന്നു ഇന്നലെ പിന്നെ ഒന്നാമത് കോ കോച്ചിന്റെ ഇത് പ്ളാനാന്നൊക്കെ തോന്നി ഈ പസ് പാസ് പാസ് മൈനസ് പാസ് ഞാൻ ആദ്യായിട്ടാ പോർച്ചുഗൽ ഇങ്ങനെ ഒരു കളി കളിക്കണ കാണേ ഫസ്റ്റ് ടൈ എനിക്ക് ലാേ ഏറ്റവും ലാഗ് അടിച്ച കളി അതാ എനിക്ക് ഏറ്റവും കൂടുതല് ത്രില്ലിംങ് ആ കളി സ്പെയിൻന്റെ കളിയായിരുന്നു
ആഹ് സ്പെയിനിന്റെ കളി ഭയങ്കര ത്രില്ലായിരുന്നു ഉം ഉം അതെ അവരാ ഒരു സ്കോർ ബോർഡിലൊന്നും അല്ല ആ കളി കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ന്ന്ള്ളത്
എനിക്ക് ആദ്യായിട്ട് ഇങ്ങനെ തോന്നിക്ക്ണ സ്കോറിലൊന്നും ഒരു കാര്യം ഇല്ല കളിയിലാണ് കാര്യം ന്ന്ള്ള ഒരു മെയിന്റ് സ്കോർ നല്ല വന്നിട്ട് കാര്യം ഇല്ല ജർമ്മനി ഏഴേ ഒന്ന് എനിക്ക് കളി രസം ഉണ്ടായിരുന്നു കാരണം ജർമ്മനിയുടെ പാസും കാര്യങ്ങളൊ ഒക്കെ എടുത്ത് നോക്കുമ്പോ സംഭവം വൈബ് കാരണം അവര പാസ് കറക്റ്റോ കറക്റ്റ് എന്താണ്
സത്യം പറഞ്ഞാ പിന്നെ നിനക്ക് ഈ സീസണില് ഏത് കളിയാ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഐ പി എല് ശേ വേൾഡ് കപ്പില്
വേൾഡ് കപ്പില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിന്ന് പറഞ്ഞാല് അത് സ്പെയിൻന്റെ കളിയന്നെയാണ് ആഹ് ഉം കാരണം ആ ടീമ് ഉം
നല്ല കളിയാണ് പക്ഷെ സത്യം പറഞ്ഞ ഈ ഒക്കെ ഓലൊരു കൂട്ട കൂട്ട്കെട്ട് കളിയാത് കൊണ്ട് അതൊന്നാമത് അങ്ങനെ നിന്നെ ഓലിക്ക് എത്രേ ഒരു ആറ് എട്ട് ഷോട്ടോണ്ട് ഇതല്ലേ വന്ന്ക്ക്ണ ടോട്ടൽ എട്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിട്ട് പക്ഷെ നമ്മള് ബേക്കിയലാണ ഒരു മിഡ് എന്തായാലും എത്ര പിടിച്ചു നിറുത്തി ആ ഒരു ടീമിനെ സ്പെയിൻ എത്രാ സ്ഥാനത്താ നിക്കുന്നേ രണ്ടാം സ്ഥാനത്തല്ലേ
അതെ സ്പെയി ഉം സ്പെയിനിന്റെ അറ്റാക്ക് എരച്ചു വന്നിട്ടും ഇവര് കുലിങ്ങീട്ടില്ല ഉം ബോസിലങ്ങട് കടത്തി വിടണില്ല
ഈ ബാക്കേറിയയും മിഡിനും എന്താലും പൊക്കി കൊണ്ട് വരാൻ നമ്മള് പിടി പറയണം കാരണം അവര് നല്ലോണം റിസ്ക് എടുത്ത്ക്ക്ണു
അവര് റിസ്ക് എടുത്ത്ണ് പക്ഷേ നമ്മള് ഗോളിനെ കൂടുതല് പറയണം ന്ന് ച്ച് കഴിഞ്ഞാല് ഗോളി അത്രയും ആഹ് നാപ്പത് വയസ്സ്ണ്ട് സർ സെർട്ടയിം ഗോളുകൾ സേവ് ചെയ്തിട്ടുണ്ട് ഏഹ് ഈസി ചാൻസുകളിൽ സേവ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എന്തായാലും എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റിയ ചാൻസ് ഇവിടൊക്കെ സേവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോ ആഹ്. അത് ശരി അവള് ഇല്ലാന്നുണ്ടെങ്കില് ഓര് തോറ്റിരുന്ന കളി. ഉം അപ്പൊ മ്മള് ഗോളീനെ ഒന്നും കൂടി കൂടുതൽ പറയും അത്രേ ഉള്ളൂ.
പക്ഷെ ഈ ഗോളി ഇപ്പോ കളിച്ച ഒരു നാലഞ്ചാറ് കളീൽ ഫുള്ള് ക്ലീൻഷീറ്റ് തോന്നുന്നു.
ഓഹ് അങ്ങനെ ആഹ് റെക്കോട് ഞാൻ നോക്കിയിട്ടില്ല. ഞാന് ഓരടുത്ത കളിക്ക് വെയിറ്റിംങ്ങാണ്.
ആ അവന്റെ ഇൻസ്റ്റാ ഫോളോവേർസ് കണ്ടോ അമ്പത് കെ ആയിരുന്നു. പതിമൂന്ന് കെ ആയിപ്പോ. ശേ പതിമൂന്ന് മില്യൺ ആയിപ്പോ.
അത് അതാണ് ഈ ഈ ഫുട്ബോളിന്റെ ഒരു പ്രത്യേകതതാണ് എത്രത്തോളം ലോകത്തിന് ചുറ്റുള്ള ആൾക്കാര് ശ്രദ്ധിക്കണ്ട് എന്നുള്ളത്. ഉം ഒരു ഒരു രാത്രി കൊണ്ട് അയാളുടെ ജീവിതം മാറി മറിഞ്ഞു. ഉം അയാളുടെ രാജ്യത്ത് പോലും അത്ര ആൾക്കാര് ഇല്ല പതിമൂന്ന് മില്യൺ ആൾക്കാർ ഇല്ലാതോന്നുന്നു. അത്രീം കൊറച്ച് ആൾക്കാരുള്ള സ്ഥലത്തുന്നാണ് അവര് വര്ന്ന്.
നിനക്ക് ഇന്നലത്തെ കളി കണ്ടിട്ട് എന്താ എന്താ അൻ്റെ ഇത് മറ്റേ അർജന്റീനന്റെ ഇതും. മറ്റേ മെസ്സി ഒരു ഫൗള് വെച്ചില്ലേ. അതിന്റെ കാഡ് കൊടുക്കാതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ?
അതില് എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് ഇതൊരിക്കലും നീതിയല്ല. മെസിനെ എപ്പോഴും ഫേവറെയ്യണ മാതി രിയാണ്കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ കൊറേ അലിഗേഷൻ നമുക്ക് വന്നിട്ടുള്ളതാ. അത് വെറുതെ അലിഗേഷൻ ചെയ്യണ ഒന്ന്ല്ല ഓരോ കളീൽ ഒരു പെനാൽറ്റി ന്ന് പറഞ്ഞ് ഇതിൽ കൊടുക്കണ്.
നമ്മള് പറയുമ്പോ വേറെ ഫാൻസ് നോകു കറ്റി ബേസിൽ നെഗറ്റീവ് ബേസില കാണ് ണ്.
അർജന്റീന ഫെൻസല്ലാത്ത എല്ല ഫാൻസിനും അതന്നെയാണ് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വേൾഡ് കപ്പില്. ഫൈനലോക്കെ അവര് കളിച്ചു ജയിച്ചടു ച്ചെടുത്തു ഓക്കെ സമ്മയിച്ചു. പക്ഷെ ആ ഫൈനല് വരെ എത്താനുള്ള വഴികളിൽ എന്തൊ
ഈ ഫൈനല് കൊറെേ ഉണ്ടാ പ്രശ്നം കുറച്ചുണ്ടായി. ഫൈനൽ അടക്കം ശ്രദ്ധിച്ച
ആഹ് ഓക്കെ ഇനി ഫൈനലി അവര് കളിച്ചുടുത്തതാണ് ന്ന് സമ്മയിച്ച് കൊടുത്ത്ന്ന് വെക്കാ. എന്നാ തന്നെ ഫൈനലിൽ എത്താനുള്ള വഴികളിൽ ആ നെതർലാൻസിനുള്ള കളികളിലൊക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള മിസ്റ്റേക്കുകള്. എന്ത് മെസ്സിക്ക് അങ്ങനെ
എന്തോ ആ വേൾഡ് കപ്പ് അർജന്റീനക്ക് കൊടുക്കാ എന്നുള്ളൊരു പ്ലാനു മയിരി ആഹ് ഫിഫക്ക്.
ആഹ് അതല്ലേ അതെല്ലാരും.
നന്നായിട്ട് ചർച്ച ചെയ്ത പ്രശ്നമല്ലാ അത് നന്നായിട്ട് ചർച്ച ചെയ്ത്ക്കണു.
ഉം എക്സ്പേർട്സ് ഒക്കെ ഇപ്പോഴും പറയണകാര്യം തന്നെയാണത്. ഉം. അത് അർജന്റീന ഫാൻസ്ന്നൊന്നും മനസ്സിലാവൂല.
ആ ഇന്നെലെ റെഡ് കാർഡകൊടുക്കണ്ട കാർഡാണ് എനി റെഡ് കാർഡ് കൊടുക്കണ്ടഎനിക്ക് തോന്നി പക്ഷേ അത് യെല്ലോ കാർഡിങ്ങി കൊടുക്കേണ്ടതാ സംഭവം. പക്ഷെ റഫറിന്നൊഒരു കൂൾ മെയ്ന്റല് വിട്ടുകളയുന്ന സംഭവ കണ്ടപ്പോൾ എനിക്ക് എന്തോ തോന്നി.
അ അതാണ്.
ആടോ ഒന്നും കൊടുക്കാൻ നോക്കില്ല ആ സമയത്ത് ഒന്ന് ചെക്കിങ്ങോ ഒന്നും വന്നില കണ്ടില്ല അവിടെ.
അതാണ് ഈ റഫറി ഏതാന്നറിയോ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലുള്ള റെഫർ
അതെ അതെ അപ്പൊ തന്നെ എനിക്ക്റപ്പ എനിക്ക് ആറഫ എനിക്ക അറിയാ എനിക്ക് മി ഞ്ഞന്ന് അറിയായിരുന്നു. ഈ റഫറയാണ് നയിക്കുന്നത് അപ്പതെന്നെ എനിക് ഒറപ്പായി നാെ എന്തായാലും അഅര്ജന്റീന ജയിക്കും.
പിന്നെ ഈ മെസ്സി കളിക്കണ എം എൽ എസ് ഉണ്ട് അവിടുത്തെ കളികളൊക്കെ നോക്കിയാൽ മതി. അവിടെ റഫറി ഒരു സെക്കൻഡ് റഫറിയാണ് മെസ്സി. മെസ്സി എന്തുപറഞ്ഞോ അത് റഫറുകൾ ചെയ്യും ആ ആ. ആ കൊടുക്കാപറഞ്ഞകൊടുക്കും. അത്രേ ഉള്ളൂ. ഏ അതാണ് ഈ മെസിന്റെ വിഷയംന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഉം മെസ്സിനെ ഫിഫ ഓവർ ആയിട്ട് ഫേവർചെയ്യണുള്ളൂ.
സത്യപറഞ്ഞ ഈ സീസന് ചെറിയ ചെറിയ ക്ലബ്കൾ ശേ ചെറിയ ചെറിയ നാഷണൽ ടീഒരു കേറിന്നര് സീസണായി പോയില്ലേ.
ഉം അത് അത് നല്ലൊരു. ആഹ് വേൾഡ് കപ്പിന്റെ ഒരു ആഹ് ഒരു മുഴുവൻ ആരു ഇത് കിട്ടിയത് പ അപ്പയാണ്. നമ്മളാദ്യം വിചാരിച്ചു ഇത്ര ടീമായോണ്ട് കുറേ കുഞ്ഞൻ ടീമാളുണ്ട് ഈ വലിയ ടീമാളോന്ന് അടിച്ചു കേറും. എഹ് അഞ്ചാറ് ഗോളൊക്കെ അടിച്ചിട്ട്കളി രസംണ്ടാവൂല അങ്ങനെയൊക്കേ നമ്മൾവിജാര്ച്ചീഞെ പ ച്ചു ഏഹ് പക്ഷേ ഈ ടീമളൊക്കെ. ഒരു പുറത്തെടുക്കണര്തുണ്ട് ഇത് വേൾഡ് കപ്പാണ് ഇവടെ ഞങ്ങൾക്ക് ഞങ്ങളെ ഇത് അടയാളെപടുത്തണം ന്നുള്ള രീതിയിൽ കളിക്ക്ണ്ട് ആഹ് അപ്പൊ ആഹ് പ്പോ ഇത് ഭയങ്കര രസള്ള കളികളായിട്ട് മാറികൊണ്ടിരിക്കയാണ്.
പീന്നൽത്തെ കളി എന്താ അഭിപ്രായ ഇന്നലെത്തെ കളി ഇംഗ്ലണ്ടിന്റെയും ക്രോഷിന്റെയും ശരിന്ന രാവിലത്തെ കളി.
അത് നല്ല കളിയായിരുന്നു ഇംഗ്ലണ്ടും ക്രോവേഷയും.
എനിക്ക് ഫസ്റ്റ് ഹാഫ് ന്തോ വല്യ ഓക്കിഅല്ലങ്കിലും സെക്കൻഡ് ഹാഫ് ഇംഗ്ലണ്ട് ന്റ് ആബ ഗോൾ പോസ്റ്റിലേക്ക് ഉണ്ടങ്ങനെ വിടന്നേയിരുന്നു. അൺലിമിറ്റഡ് ആയിട്ട് കൊണ്ടേഇരികായിരുന്നു അഹ് ശ്രദ്ധിച്ചായിരുന്നോ.
ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് ടീം എടുത്തപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോ മെയിൻ കുറെേ താരങ്ങളില്ലായിരുന്നു. ഉം ആഹ് പാൽമറില്ല ഫോഡനില്ല അർണോൾഡില്ല, ആഹ് അങ്ങനെന്നുല്ല പ
ക്കിതു അർണോൾടു ഇല്ല്യല്ലോതിൽ.
ആഹ് ഇല്ല അഹ് ആഹ് അപ്പൊ നമ്മളെല്ലാരും ചോദിച്ചട്ടോ എന്തുകൊണ്ട് ഇവരുന്നടുത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ തോമസ്ടുഷേൽ എന്ന് പറഞ്ഞഈ കൊച്ച് ഭയങ്കര തന്ത്രഞാലിയാണ് നമ്മളെ പി എസ് ജിനെ ഒരുട്ടംനെയ്മർ കളിക്കുന്ന സമയത്ത് ഫൈനൽ എത്തിച്ച ചമ്പിൻസ് ലീഗ് ഫൈനൽ എത്തിച്ച കോ ചാണ് തൊട്ടടുത്തസീസണില് സാക്ക്യ്തു എന്തിനാണെന്ന് മനസ്സിലായില്ല. പക്ഷെ എന്തിരുന്നാ പോരാ കോച്ചിന്, എവിഷ്യനുണ്ട് ഈ ഇംഗ്ലണ്ടിന്റെ ഇന്നൽത്തെ കളി കണ്ടപ്പോ മനസ്സിലായി ഒരു വെറുതെ അങ്ങനെ, പോവാന് വന്ന ടീമല്ലാ ന്നുള്ളത് ഇന്നലെ മനസ്സിലായി.
സത്യം ആഹ് കൗണ്ടറൊക്കെ പെട്ടെന്ന് ഒരു കൗണ്ടറുണ്ടായിരുന്നോ.
ഇതിപ്പോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഓക്കെ സമനില പിന്നെങ്ങനെ പോവാണ്. അയിന്റെടയില് ബെല്ലിഗ്ഹാം ഒരു ഗോളുടുന്നു.
ഓഫ്!
പിന്നത് കഴിഞ്ഞിട്ട് കുറച്ച് സബ്ഇറക്കിയിട്ടുണ്ട് റാഷ്ഫോഡ് സാക്ക അല്ല ബെല്ലിഹാം സെക്കൻ്ഹാഫല്ലേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയടാനാണല്ലോട്ടത്.
തന്നെയല്ല അപ്പൊ രണ്ടാമത്തെ ഗോളാരാട്ടത് രണ്ടാമത്തെ ഗോളാരിക്കെന്നെട്ടത് എന്നാ മൂന്നാമത്തെ ഗോളാരിക്കേ കിട്ടിയത് വെല്ലിങ്ങാം ഫസ്റ്റ് രണ്ടാമത്തിം മൂന്നാമത്തെ അല്ലല്ല മൂന്നാമത്തെ വെല്ലിങ്ങം അതെ അത്
പിന്നെ സബ്ബാളെണ്ട് എറക്കി ആ സബ്ബാളറങ്ങി ട്ട് ഓടിക്കളിക്കണം ഒക്കെ നല്ല എനർജെറ്റിക് നല്ല റണ്ണ്ട്ക്കാൻ പറ്റിയാണ് ഫ്രസ്സെയ്യാൻ പറ്റൊള്ളയ്ക്ക്‌ അഹ് റാഷ്ഫുഡിന്റെ ഗോളൊക്കെ കണ്ടില്ലേ എന്താ രസം പ്പം എഹ് ആഹ് ഓടി കയറിയിട്ട് അപ്പൊ കോച്ചിന് കൃത്യമായ പ്ലാൻണ്ട് ഇപ്പൊ സംഭവം ഒരെഴ് വത് മിൻറ്റൊക്കാകുമ്പോ എല്ലാ ടീമൊന്ന് തളരും
നമ്മളൊന്നും അറിയാത്ത ടൈമിലായിരിക്കും ഇവര്
ആഹ് ഒക്കെ തളരും അപ്പവര് എന്താക്കാണ്ട് ഈ ഇങ്ങൻത്തെ സബ്ബാളണ്ടർക്കിട്ട്കാണ്ട് ആണ്ടോടി കേറീട്ട് അടിച്ചുകേറി അപ്പൊ എൻക്ക് തോന്നണെ ഇംഗ്ലണ്ട് നല്ലൊരു മുന്നേറ്റം ഈ വേൾഡ് കപ്പില് കാഴ്ചവെക്കാനല്ലേ
എന്തായാലും ഫൈനല് സെമിഫൈനലേക്കെത്തും ഏതായാലും നമ്മള് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകഴിഞ്ഞാല് കഴിയത്തില്ല
അതെ ഫുട്ബോളൂന്നു പറഞ്ഞാലിങ്ങനെ സംസാരിച്ചു കൊറേയുണ്ട് നമ്മക്ക് വിശദായിട്ട് പിന്നെ സംസാ സാരിക്കേതായാലും ഉം എന്നാ ശെരി ഉം ഓക്കേ